ആഹ് ഹലോ
ഹലോ
ഹലോ
ആഹ് കേക്കാവോ
ഇപ്പൊ ഫു ഫുഡ് കഴിച്ചോ
ആഹ് ഫുഡ് കഴിക്കാൻ ഇരിക്കുവായിരുന്നു ഞാൻ ഫുഡ് കഴിക്കാം
ഇപ്പൊ ഈ ഫുഡ് കഴിക്കാൻ ഹോട്ടലിൽ പോവാൻ ഏതായും പ്രിഫർ ചെയ്യാ മന്തിയോർ ബിരിയാണിയാണോ
മന്തിയായിരിക്കും ഞാൻ പ്രിഫർ യ്യാ മന്തി അല്ലേ ചിക്കൻ ബരിയാണി ഇയാളെന്തായിരിക്കും പ്രിഫർ യ്യാ
ഉം ഈ ബിരിയാണി ചിക്കനാണോ ബീഫാണോ പ്രിഫറയ്യാ
എനിക്ക് ബീഫ് ബിരിയാണിയാ ഇച്ചിരി കൂടെ ഇഷ്ടം
ആഹ് പ്പം ബീഫ് ബിരിയാണിക്ക് ഈ ഈ ഇരുന്നൂ ഇരുന്നൂറ് രൂപയുടെ മേലെ ബീഫ് ബിരിയാണി ഒള്ളട് നിന്റെ അഭിപ്രായം ണ്ടോ
നല്ല പീസ് ഒരുപാടു ഉണ്ടെങ്കി നല്ല ഫ്ലേവറൊക്കെ നല്ല വെന്ത ബീഫാന്നേ കൊഴപ്പല്ല അല്ലേ പിന്നെ വെറുതെ അറിയാലോ നമുക്ക്
നല്ല പോയിന്റ് ആണ് പ്പ ഈ ബീഫ് മന്തീടെ പറ്റിയുള്ള അഭിപ്രായം എന്തുവാ ആഹ് ല്ലേ അപ്പൊ ഈ ചിക്കൻ മന്തീനെ പറ്റിയോ
ചിക്കൻ മന്തീനേക്കായി ഇഷ്ടം എനിക്ക് മട്ടൻ മന്തിയാ മട്ടൻ മന്തി ആങ്കി ഫ്ലേവർ വെച്ച് കൂടുതലല്ലേ ചിക്കൻ മന്തി ബെസ്റ്റ് പീസ് കിട്ടിയാ കൊള്ളാം അല്ലേ
ഈ നമ്മളെ നമ്മള് മലയാളികളിൽ ഇപ്പ സദ്യേനെ പറ്റിയുള്ള അഭിപ്രായം എന്തുവാ
ആഹ് സദ്യയൊക്കെ കഴിക്ക്ണേ തിരുവനന്തപുരം സദ്യാ
ആഹ് ട്ടും
സദ്യേനെക്കായൊക്കെനിക്കിഷ്ടം മന്തി തന്നെയാണ് മന്തിയാ ഇപ്പ നമ്മുടെ ഫ്രണ്ട്സൊക്കെ ആയിട്ട് എപ്പോയി കഴിക്കുമ്പഴേ കഴിക്കുന്ന
ഉം
താങ്കളെന്താ പ്രിഫർ ചെയ്യുന്നേ സദ്യയാണോ
ആഹ് സദ്യന്നെ കഴിക്കണ് മുമ്പ് ന്നുണ്ട് പക്ഷെ സദ്യേനെക്കാളും നല്ലെ ഇപ്പം വെജിറ്റബളിലും ഇപ്പ സദ്യന്നെയാണ് ബേസിക്കലി വെജിറ്റബളിന്റെ ഒര് മീലാണല്ലോ അന്റൊപ്പം തന്നെ മീനോ അങ്ങനെ എന്തെങ്കിലൊക്കെ ഒരു നോൺവെജ് ഉണ്ടെിൽ അതായിരിക്കും ഞാൻ പ്രിഫറ് ചെയ്യുക
അതെ അതെ അത് നല്ലായിരിക്കും എനിക്ക് ഫുള്ളി വെജിറ്റേറിയൻ ബുദ്ധിമുട്ടാണ്
കാലന്റെ ഒപ്പം മീൻ വെക്കുവോ അതൊക്കെ ആണെങ്കി മീൻ ചാറിനൊ പ്പം കഴിക്കാൻ നല്ല ടേസ്റ്റല്ലേ
അതെ അതെ ഭയങ്കര ശരിയാണ്
പ്പ തേ മീൻ കറി തേ തേങ്ങ ഇടുന്ന പറ്റിയുള്ള അഭിപ്രായം എന്തുവാ
എനിക്ക് തേങ്ങ ഇല്ലാതെ വയ്ക്കുന്നയാണ് മീൻ കറി ഇഷ്ടം
അതെ ഇപ്പം എന്റെ അഭിപ്രായത്തിം എല്ലാ മീൻകറിയിലും തേങ്ങയിടണം അരച്ചാണെങ്കിലും ഇപ്പ അല്ലങ്കി തേങ്ങാപ്പാലൊഴിച്ചിട്ടാണെങ്കിലും അല്ലെ തേങ്ങാ കൊട്ടിട്ടാണെങ്കിലും മീൻകറി എങ്ങനെയായാലും എനിക്കും ഉം ഉം തേങ്ങ വേണം
ആണ്ല്ലേ എനിക്കങ്ങനെ നിർബന്ധം ഒന്നുല്ല ഇനി എനിക്കതിട്ടന്നെ വേണോന്നൊന്നും
അപ്പൊ ബീട്ടക്കാണോ അടോ ഈ ബി കോം എടുക്ക് ണെയാണോ ഇന്നത്തെ കാലത്ത് നല്ലത്
ബി കോം എടുത്തിട്ട് ഇപ്പ പഴേ സ്കോപ്പൊന്നു ഇല്ലല്ലോ ബി കോം എടുത്തിട്ട് എം ബി എ വല്ലോ നോക്കുന്നെങ്കി അതല്ലേ ഉള്ളൂ ബിടെക്ക് ആണെങ്കി നല്ല കോളേജി പഠിച്ചാ നല്ല സ്കോപ്പാണ് ഈ പ്രത്യേകിച്ച് ഗവൺമെന്റ് കോളേജേ ടോപ്പ് കോളേജിലൊക്കെ പഠിച്ചാ ആഹ് പി വി എ ഒന്നും ആവശ്യം ഒന്നുല്ല നമ്മള് അതിനേക്കായൊക്കെ നല്ലത് ബി കോം തന്നെയാ ബി ബി എയൊക്കെ ബി കോം അല്ലെ ബീസ് സി കോഴ്സ് ഒണ്ട് ബി സി എ കമ്പ്യൂട്ടർ സയൻസോ അതൊക്കെ എടുത്താ അടിപൊളിയായിരിക്കും താങ്കളുടെ അഭിപ്രായം എന്താ ബി സി ആണോ ബിടെക് എടുക്കണാണോ
എന്റെ അഭിപ്രായത്തി ബിടെക് തന്നെ എടുക്കണയാ നല്ലേ അപ്പൊ ഇപ്പം എ ഐ യുടെ കാലല്ലോ മറ്റേ എന്തെങ്കിലൊക്കെ ഈ ടച്ച് കിട്ടണെ ഏറ്റവും നല്ലത് ബിടെക് തന്നാണ് എന്റെ വിശ്വാസം
ആഹ് എ ഐ ബി സ യും വേണേ കമ്പ്യൂട്ടർ സയൻസ് ബി സി എട്ത്തിട്ടും ഏ പഠിക്കാലോ
അത്പഠിക്കാം പക്ഷെ അപ്പഴേക്ക് സമയതികം പോവില്ലേ പിന്നെ ഏ ഐ ആവുമ്പോ പെട്ടന്നെത്രേം പെട്ടെന്ന് ങ്ങനെ ട്രൻഫോം ചെയ്യുന്ന ഇൻഡസ്ട്രി ആയതൊണ്ട് ത്രയും പെട്ടെന്ന് ഏ ഐ ആയിട്ട് ഇൻവോൾവെയ്യാൻ പറ്റോ അത്രേം പെട്ടെന്ന് ഇൻവോൾവാവുന്നല്ലേ നല്ലത്
ആണോ എനിക്കറിയത്തില്ലാര്ന്ന് ബിസി എത്ര വർഷാ
ഏഹ് ബിസിയോ
യെത്രവർഷാ
ബിസി ഇപ്പം മൂന്ന് കൊല്ലവൊ ന്നാ ആഹ് ബി സി നാല് കൊല്ലത്തിന് കോസാ ആണ്ടോന്ന് പുതിയ അപ്ഡേറ്റ് കേരള സർ റിട്ടേണ്ണു ഇപ്പം ഇപ്പം തന്നെ ഈ അവസാനത്തെ ഉം
അത് ശരിയാ നാ നാല് വർഷാക്കിയായിര്ന്ന്
ഉം
ക്ഷേ ബി ടെക്ക് ച്ചും കൂട പ്ലേസ്മെന്റൊക്കിട്ടാൻ നല്ലതെന്ന് തോന്നുന്നു
ഉം ഉം പ്പം തിരുവനന്തപുരം ആണോ കൊല്ലം ആണോ ബെസ്റ്റ് ജില്ല നല്ലൊരു ഒപ്പീനിയൻ പറയുവാണങ്കിൽ എന്തായിര്ക്കും
എനക്കൊന്ന് തീരുനന്തരംമാണ് ഇച്ചൂടെ കൊല്ലത്തേക്കാ ബസ്റ്റല്ലെ റോഡ്കളും പിന്നെ ക്വാളിറ്റിയും എല്ലാം കോളേജ്കളും കൂടുതലുണ്ട് പഠിക്കാനാണെങ്കിലേ അതെയതെ ബീച്ചൊണ്ട്
നായിട്ട് നല്ലൊരു ടൗണുണ്ട് നല്ല റെയിൽവേ സ്റ്റേഷൻ
അതെയതെയതെ മോളും കടകളും എല്ലാമുള്ളത് തിരുവന്തര്ത്തല്ലേ
ഉം ഉം പ്പെർണാകുളാണെട്ക്കി ആണോ താങ്കളിപ്പോ ഒരു ട്രിപ്പ് പോകാൻ പ്രിഫറിയ്യ
ട്രിപ്പ് പോകാനാണെങ്കിൽ ഞാൻ മിക്കവാറും ഇടുക്കി പ്രിഫറിയ്യത്തേയുള്ളൂ കാര്ണം ഞ്ഞാ ഇടുക്കി അധികം പോയിട്ടില്ല നി പോകണംന്നുണ്ട് താങ്കൾക്ക്ന്തായിര്ന്ന് താങ്ക താങ്കൾ കേരള വിട്ടൊക്കെ ട്രിപ്പ് പോയിട്ടുണ്ടോ
ഞാൻ ഇടുക്കി ആയിര്ക്കും പ്രിഫറെയ്യാൻ കാരണം ഇടുക്കിയില് നമുക്കിപ്പം പണ്ടത്തെ പോലെയല്ല സ്റ്റേ കിട്ടും നെ റ്റ് കിട്ടും നല്ല ഫെസിലിറ്റീസൊക്കെ ഇപ്പം വളർന്നവരുണ്ട് ഹോസ്പിറ്റലാവട്ടെ ഉണ്ട് ഇപ് പണ്ടത്തെ പോലെ ടെൻഷനടിക്കണ്ട കാര്യമില്ല പിന്നെ ല്ലാര്ക്കും അറിയാം കാഴ്ചാനില്ല ധാരാളം സ്ഥലം ഉണ്ട് താനും
അതെയതെ വളരെ ശരിയാണ് പക്ഷേ കേരളം വിട്ട് ട്രിപ്പ് പോകുന്നതിന് താങ്കൾടഭിപ്രായം എന്താണ്
ഏഹ് കേരളം വിട്ട് എങ്ങനെയാ പഠിക്കാൻ പോണെയാണോ
അല്ല ട്രിപ്പായിട്ട് കേരളം വിട്ട് കേളത്തിന്റെ വെളിയിൽ ട്രിപ്പ് പോന്നതി താങ്കളുടെ അ
അത് നല്ല ഇപ്പം കേ നമ്മള് കേരളത്തിപ്പം കടലും കാ ഈ കായലും മല മാത്രമ ഇപ്പം സ്നോണണെങ്കിലോ മഞ് കാണാൻ പ മരുഭൂമി കാണാനൊക്കെന്തായാലും നമ്മൾ കേരളം വിട്ട് പോകേണ്ടി വരില്ലേ
അതെന്ത വളരെ ശരി താങ്കളിങ്ങനെ പോയിട്ടുണ്ടോ എവിടേലൊക്കെ യാത്രെയ്യാനിഷ്ട്ടാന്നൊ ആണല്ലേ ഞാ ഒരുപാട് യാത്രൊക്കെ ചെയ്യും എക്ക യാത്രേം ഭയങ്കരഷ്ടാണ് എനിക്ക് ഈ ജമ്മു കാശ്മീറായിര്ക്കും ആഗ്രഹം അതെ ഞൻ ജമ്മുത്വരെ പോയിട്ടില്ല ബാക്കി ഒരുപാട് സ്ഥലത്ത് പോയിട്ടുണ്ട് ഞാനിങ്ങനെ ട്രാവലിയ്യ്ണാളാണ് പ്പം എനിക്ക് ട്രാവലിയ്യാൻ ഭയങ്കരിഷ്ട്ടവാ പ്പം സമയം കിട്ടിയാ ഞൻ ട്രാവലിയ്യാൻ നോക്കത്തേള്ളൂ ഫുള്ളും കേര്ളത്തിനകത്തൊക്കെയാണ് ഇപ്പ കേര്ളത്തിന്റെ വെളിയിലും പോയി തൊടങ്ങയിട്ടുണ്ടൊരുപാട്
അതെയതെ ജമ്മു ആയിരിക്കും നല്ലൊരോപ്ഷൺ
ആഹ് ജെമ്മു ഈ മഞ്ഞും ഈ ഐസ് ഡെസേർട്ടും കോൾഡെസർട്ട് സോറി ആഹ് കോൾഡെസേർട്ടൊക്കാണാ എനിക്ക് ഭയങ്കരഷ്ടവാ ആഗ്രഹുണ്ട്
ഇപ്പൊ ധാരാളം പേര്പ്പ മടരാൻ പോണംന്റെ എന്നെ പറ്റി അഭിപ്രായം എന്താണ്
ആഹ് ഞാൻ റീൽസിലൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു മധേരൻ മുംബൈയില് മര സമയത്തൊക്കെ പോക ഭയര അടിപൊളിയ എ പറഞ്ഞു എനിക്ക് ഫ്രണ്ട്സായിട്ടൊെ പ്ലാനട്ടായിരുന്നു ഞങ്ങളും പിന്നെ അവസാന ഇപ്പ നമുക്ക് പോവാൻ പറ്റിയില്ല താങ്കൾ പോയിട്ടുണ്ടായിരുന്നോ മദേരന്നു
എ ഇല്ലില്ല എനിക്ക് പോകാൻ ആഗ്രഹമുണ്ട് പക്ഷേ മടയന ഒരു സീസണൽ ടൂറിസ്റ്റ് പ്ലേസ് അല്ലേ. ആകെ ഈ മയ് മൺസൂൺ സീസണ്ൽ മാത്രമല്ലേ പോകാൻ പറ്റൊള്ളൂ.
അതെ മൺസൂൺ സീസണിലും പോയ ചില ദിവസ് സം പോയ നമുക്ക് ആ വെള്ളം കിട്ടൊന്നും ഇല്ല. ആ വെള്ളച്ചാട്ട ഒക്കെ മധേരാനിലുള്ള. അതായത് നമ്മൾ കറക്റ്റ് പോയാല് ലക്ക് വേസ്റ്റ് ആണ് ഭയങ്കര ലക്ക് വേസ്റ്റാ. നമ്ടെ ലക്ക് അനുസരിച്ചിരിക്കും നമുക്കാ വ്യൂ ഒക്കെ കിട്ടാൻ വേണ്ടി. അല്ലെ ആൾക്കാരൊക്കെ ഇപ്പോയൊരുപാട് കണ്ടിട്ടില്ലേ നമ്മള് റീൽസിലൊക്കെ എല്ലാം നശിച്ച് ഇപ്പം പ്ലാസ്റ്റിക് ആ റെയിൻകോട്ടൊന്നും അവിടെ കേറ്റെത്തുമില്ല ആ മദിരാൻല്ലേ. ഞാനൊരു കൂട്ടാരൻ പോയിട്ട് അഭിപ്രായം പറഞ്ഞായിരുന്ന്. അതെ അതെ. താങ്കൾ ഈ കൂട്ടാരായിട്ടൊക്കെ ട്രിപ്പ് പോവാറുണ്ടോ?
യേ. നമുക്ക് ചാൻസ് കിട്ടുവാണെങ്കി എപ്പ വേണേം പോവാനാണെന്ന് ശ്രമിക്കാം. സെ ചാൻസ് വളരെ സമയം നമുക്ക് അത് കിട്ടാറില്ല.
ആണ് ലേ. ഞങ്ങക്കങ്ങനെ ചാൻസ് കിട്ടി ഞങ്ങളൊരുപാട് പ്ലാൻ ചെയ്യും പക്ഷെ പ്ലാൻ ഒരുപാട് ചെയ്യുന്ന ട്രിപ്പൊന്നും ഞങ്ങക്ക് പോവാൻ പറ്റത്തില്ലങ്ങ്.
ണ്ണ ഈ പ്ലാൻ ചെയ്യ്ണ കൊണ്ട് നമുക്ക് വലിയ ഉപകാരം ഒന്നും ഉണ്ടാവില്ല. നമ്മള് ഇപ്പൊ ഒരു ഒട്ട മൈന്ഡിലിങ് പോവാണെങ്കിൽ നമ്മുടെ കാര്യം നടന്നെന്ന് വരും.
അതെ അത് വളരെ ശരി. ഞങ്ങള് ഇങ്ങനെ ഒറ്റ മൈൻഡടിച്ച് പോയ ട്രിപ്പ് മാത്രേ ഞങ്ങക്ക് വിജയകരമായി ചെയ്യാൻ പറ്റിയിട്ടുള്ളത്.
അട് ഇങ്ങനെ പേപ്പൾലും നമ്മടെ വാട്സപ്പ് ഗ്രൂപ്പിലും ഇങ്ങനെ കെടക്കട്ടുള്ളൂ.
ഓഹ് ഹോയ് ഭയങ്കര ശരിയാണത്. ഞങ്ങളി ഈ എടയ്ക്കെങ്ങാണ്ട് പൊന്മുടി പോയായിരുന്നു. ഇന ഒച്ച മൈൻഡടിച്ച് എല്ലാ ഫ്രണ്ട്സു ആയിട്ട് പൊന്മുടിയിലെ. അവിടെ ബസ് സർവീസ്ണ്ടല്ലോ കെ എസ് ആർ ടി സി ബസ് സർവീസുണ്ട് പിന്നെ ഭയങ്കര സൗകര്യവാ. രാത്രി ഏഴ് മണിവരെ ഉണ്ട്. കെ എസ് ആർ ടി സി ബൈസ് സൗകര്യം രാവിലെ തൊട്ട്.
ഉം ശരിയാ. ഇപ്പം കെ എസ് ആർ ടി സി ആവട്ടെ ട്രിപ്പിന് നല്ലൊരു ഇതാണെന്ന് തോന്നുന്നു. നല്ലൊരു ഓപ്ഷനാണ്ടോന്നുന്നു.
അതെ അതെ. ഇപ്പം പെമ്പിള്ളാര്ക്കൊക്കെ എളുപ്പായല്ലോ ഈ കെ എസ് ആർ ടി സി ഫ്രീ ആക്ക്യോണ്ട്.
ഉം. പ്പം
താങ്കളിപ്പം എവിടെ ഇന്ത്യെ തന്ന് ന്ന് പഠിക്ക്യുവാന്നോ അതോ അബ്രോഡ് പോവാൻ പ്ലാനാന്നോ. എങ്ങനാ?
ഞാനിപ്പം ഞാനിപ്പം പൊറത്തൊരു കോഴ്സ് ചെയ്യുവാ. ഇപ്പൊ ഇവിടെ വെക്കേസന് വേണ്ടി നിക്കുന്നെയാണ്.
ആഹ് എനിക്കും പൊറത്ത് പോവാൻ താല്പര്യമുണ്ട്. ഈ ബി ടെക്ക് കഴിഞ്ഞിട്ടേ.
അടിപ്പം പോറത്തു പോവാൻ ഇപ്പഴാണെങ്കി ജർമ്മനിയിലൊക്കെ ആണേൽ നല്ല സ്കോളർഷിപ്പ് കിട്ടും. ഓട്ടോമുബൈൽ റേഡിയേറ്ററാണെങ്കി.
ആണല്ലേ.
അതെടെ. എനിക്ക് തോന്നുണു ജർമനിയിൽ ഒരുവിട എല്ലാം യൂണിവേഴ്സിറ്റിയിലും നല്ല സൊ സ്കോളർഷിപ്പും കിട്ടും ഫ്രീ ആയിട്ട് പഠിക്കാൻണ്ട് തോൺണ് സ്കോളർഷിപ്പ് കിട്ടുവാണെങ്കി പിന്നെ. കംപ്ലീറ്റ് ഫ്രീ. ഉം അങ്ങനെ അങ്ങനെ ഞാൻ കേട്ട്ണ്ട്. ഇപ്പ സാൻ്റാ മോണിക്ക്യോ അങ്ങണ്ടെ കൊറെ ഏജൻസ്യൊക്കെണ്ടല്ലോ ഇവരങ്ങനെ പറയണ ഞാൻ കേട്ട്ണ്ട്.
ത്തെക്കെ എനിക്ക് ഏജൻസിയൊക്കെ വലുതായിട്ട് അറിയത്തില്ല ഞാൻ ഓരോട് പോകുന്നവരെയൊക്കെ പറ്റി കേട്ടുണ്ട് ഇന.
എറണാകുളം ഇടുക്കി കോട്ടയം സൈഡിലൊക്കെ ഇത് ഭയങ്കര ഫേമസ്സാണ്. ഈ ഏജൻസിയൊക്കെ. അപ്പിവര്ടെ ഒക്കെ ഒരുവിടം കാര്യമൊക്കെ ഞാൻ ധാരാളം കേട്ട്ണ്ട്.
ആണല്ലേ എനിക്കിങ്ങനെ പോകണമന്ന് ആഗ്രഹം ഉണ്ട് എം ഡെ ക്ക് എടുക്കാൻ വേണ്ടി ജർമ്മനിയിലോ ഓസ്ട്രേലിയയിലോ എവിടെലും
ഇങ്ങളാ ണെങ്കിൽ ഇപ്പ ജന്മൻ ഗുരുകുളം വരെയുണ്ട്
ആണ് അല്ലേ
അതെയ അതെ സ്റ്റേൻന്നെ ജന്മം പഠിക്കാനുള്ള സ്ഥലങ്ങളൊക്കെ
ആണല്ല അവിടെന്ന് സ്റ്റേ ചെയ്ത് ജൻമം. പടിച്ച്ട്ട് പിന്നെ പോവാ അല്ലേ
സ്റ്റേജ് എടുത്ത് ജർമ്മം പഠിച്ച ഇവര് എനിക്ക് തോന്നുന്നു എക്സാമന് ഇവരെ തന്നെ ഫുഡും അങ്ങന എല്ല സംഭവങ്ങളണ്ട് അവിടെന്ന ഹോസ്റ്റലിൽ നിന്ന് ജർമ്മം പഠിക്കേണ്ട വീട്ടില് ഹോസ്റ്റലന്ന് പറയാൻ പറ്റില്ല അത് വി വീട് തന്നൊയിട്ട് പറയാ ഒരു ഞാൻ ഞാൻ കണ്ടപ്പോ ആ വരി പോയപ്പോ കണ്ട ഒരു കൊട്ടാരമാല ഒരു വീടാണ്
ആണല്ലേ
പുറത്ത് ജർമ്മൻ ഗുരുകൾ എന്ന് പറഞ്ഞാ വലിയ ബോഡും
ഓഹ് കൊളസ് താങ്കൾ ട്രി് പ്പ് പോക്പോൾ ട്രപ്പ്ക്കെ പോകറുണ്ടോ കൂട്ടായിട്ടാോ ട്രപ്പക്കെകുന്നത്
ആന് ഞാന് അന്ന് സോളോ ട്രിപ്പാണ് പോയത് എടാ മരിച്ചി കടക്കും പോയടാണ് അപ്പൊ അവര് പോയതാണ് ബൈക്ക് ഞാൻ അതികം ഓടിക്കാറില്ല ഇരുപത് കിലോമീറ്ററ ഒക്കെ ആണങ്കിൽ ഞാൻ ഓടിക്കാറുള്ള അല്ലെങ്ക ഞൻ കാറാണ് പ്രിഫർ ചെയ്യണേ അപ്പം കേരളത്തി എന്ത് കെണ്ടും കാറാണ് നല്ലത് ഇപ്പം വെയിലും
അതെ വളരെ ശരി പക്ഷെ എനിക്ക് എന്താ ബൈക്ക് ഓടിക്കാൻ ഭയങ്കര ഇഷ്ട എനിക്ക് ബൈക്ക് മേടിക്കാനോ പഠിക്കാനക്കെ ഭയങ്കര ഇഷ്ടാ അതെതുകൊണ് ഞാൻ സോളർ്രിപ്പ എത്ര ദൂര മാസിമം ബൈക്കിൽ പോകാൻ ശ്രമിക്കുന്നെ ഈ കാർ ഒക്കെ ഇനി ബ്രേക്ക് ഡൗൺ ആയാലേ എനിക്കൊരു ചെറിയ ടെൻഷൻ പോല ബൈക്കക്കൊണെങ്കിൽ വലിയ
ബ്രോ എന്നാൽ വെക്കാൻ സമയം എന്ന വെ വെച്ചാലോ
ഓക്കെ ഓക്കെ ശരി ബ്രോ